ഹലോ
എന്താ പരിപാടി
കേക്കുന്ന്ണ്ടോ
ഏഹ്
ഹലോ ഹലോ കേക്കുന്നുണ്ടോ?
കേക്കുന്നില്ല കേക്ക്ന്നില്ല
ആഹ് കേക്കുന്നുണ്ട്, പക്ഷെ ശബ്ദം കുറവാണ്.
നിങ്ങളതറും അങ്ങനെ തന്നെയാ സൗണ്ട് കൊറവാ
ആഹ് ആഹ് ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ എന്താ ചെയ്യണെ ചായ കുടിച്ചോ?
ഇല്ല അ ചോറ് തിന്നത് കൊറച്ച് നേരം വൈകീറ്റാ, ഇല്ല ഉച്ചക്കത്തെ ഞാൻ തിന്നെ വൈകുന്നേരാ
ആഹ്
ഇങ്ങള് കയിച്ചോ
എന്താ വിശേഷം
ഇങ്ങള് കയിച്ചാ
ആഹ് ശബ്ദം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, ഹലോ
റെയിഞ്ച് ഇല്ലാഞ്ഞിട്ടാണ് തോനുന്നു
ഹലോ
കേക്കിണില്ല
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്താ സ്പെഷ്യല്
മക്കളൊക്കെ എത്രയില പഠിക്കണെ
കല്യാണം കഴിഞ്ഞിട്ടില്ല ശരി ആ കല്യാണം കഴിഞ്ഞിട്ടില്ല
ങ്ങളെ കല്യാണം കഴിഞ്ഞില്ലല്ലേ
ഇല്ല
ആഹ എന്താ ട്രിപ്പ്‌നൊക്കെ പോവാറുണ്ടോ
ഏ
ട്രിപ്പിനൊക്കെ പോവാറുണ്ടോ ചോദിക്ക
കൊറവാ ഞങ്ങള് പോക്ക്ണ്ടോ
ആഹ ഞങ്ങള് പോക്ക്ണ്ട് ഫാമിലിയൊക്കെ ആയിട്ട്
ആഹ എന്റെ ഫാമിലി കുറച് അയിനൊക്കെ ബാക്കോട്ട് ഉള്ള ആൾക്കാര
ആഹ
അ പിന്നെ എന്താ അവിടെ മഴ ണ്ടോ
ഇവിടെ മഴ ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടേ ഉള്ളു
ആ ഇന്ന് കൊറച്ച് മഴ ഇണ്ട്ലെ എല്ലോടത്തും ഇവക്ക രണ്ട് കാാക്കട്ട
രണ്ട് കാക്ക ഉ ഈ കാക്കന്മാരെ എങ്ങനെയ ചൂടന്മാരാ
ഇല്ലല്ലാ കൊഴപ്പില്ല
ആ എന്താ പണി കാക്കാരെ
ഒരാള് ഡെലിവറി ഇതായിട്ട് വർക്ക് ചെയ്യാണ് ഒരാള് ഹോട്ടൽ മാനേജ
ഓ ഹോട്ടൽ മാനേജ്മെന്റ്ല്ലേ പഠിച്ചു കേയറിയതാവൂല്ലേ
അതെ
ഉം അപ്പൊ ഓര് നാട്ടിലതല്ലേ
ആഹ അതേന്നോ അതന്നെയാണ് നിങ്ങക്ക് ആരൊക്കെയുണ്ട്
ഇപ്പ എങ്ങനെ ഇക്ക് കാക്കൊന്നുല്ല
ആ പിന്നെ
രണ്ട് അഞ്ചന്മാരുണ്ട്
ആഹ് ആഹ് എത്ര മ ക്കളുണ്ട്
രണ്ട് മക്കള്
ആഹ്
ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയറ് കഴിഞ്ഞു മറ്റാള് പ്ലസ് ടു ഇപ്പം ആയിട്ടേള്ളു
മക്കളോ
ആഹ്
വല്ല്യ മക്കളാരിക്കും അല്ലെ
ആ വളർന്നു ഓരൊക്കെ അവരൊക്കെ ഇപ്പൊ ഒരാ ഹാലിൽ ഇങ്ങനെ നടക്കാ
ഈ അടുത്തതും പഠിക്കല്
ഡിഗ്രീ ഓര് ബീടെക്കോ അങ്ങനെന്തോ പറഞ്ഞു ആ എന്ന പിന്നെ അതൊന്നും നോക്കന്നൊന്നില്ല ഓര്ട വാപ്പയാണ് പഠിപ്പിക്കാൻ വിടല്
അത് ശെരി
ഓൻ പഠിച്ച എവിടേലൊക്ക എത്തിയാച്ചാ എത്തട്ടെ
അതെ എത്തട
താണ്
പ്ലസ് ടുലേ ആ
ഉം ഓൻ കൊമേഴ്സ എടുത്ത്ക്ക്ണ് ഓൻ കൊമേഴ്സ്
ആഹ്
ഉം
രണ്ട് ആൺകുട്യോളേക അല്ലെ
ആഹ് രണ്ട് ആൺകുട്ടി
ആഹ്
ആഹ് അത്
ഹലോ കേക്കണിയാ
ആഹ് ഇപ്പം കേക്കല്
ഇങ്ങളീ സീമ കാണാറുണ്ടോ
കൊറവാണ്
ചിൽമക്ക
കൊറവാണ്
ആഹ്
ഇങ്ങള് കാണാറുണ്ടോ
ആഹ് ഞങ്ങക്കവിടെ സിൽമ എറങ്ങുമ്പളൊക്കെ ടിയറ്ററിലൊക്കെ പോയി കാണും
ആഹ് ലാസ്റ്റ് ഇപ്പം ഏതാ കണ്ടേ
ലാസ്റ്റ് ഇപ്പം എന്തോ ഒര് ഇംഗ്ലീഷ് പടി ചെക്കന്മാര് പറഞ്ഞിട്ട്
ഇംഗ്ലീഷോ ഏ
എന്ത് കോക്ടെയ്ലോ അങ്ങനെന്തൊക്കെ അങ്ങനെന്തൊക്കെ പർണു
ആ രസം ഉണ്ടോ എന്നിട്ട്
കൊഴപ്പില്ല ഹിന്ദി ഇംഗ്ലീഷൊക്കെ തോന്നുണു രണ്ട് പെണ്ണുങ്ങൾട പടാ
ജെ
ഉം പെണ്ണുങ്ങള് അയില് കൈ അങ്ങട്ട് ഇടുക മറ്റവര് ഇങ്ങട് ഇടുക
ഉം
മലയാളം ഏതാ ലാസ്റ്റ് കണ്ട്
മലയാളം നല്ലൊരു പടാ കണ്ട് എന്തപ്പ പടത്തിന്റെ പേര് ആ അതിരടി അതിരടി. അഴ് കൊഴപ്പല്യാ നല്ല ചിരിക്കാനൊക്കെണ്ട്.
ആ് പോസ്റ്ററിൽ ഇങ്ങനെ കണ്ടീനി ഞാൻ കാണാത്തോണ്ട് പിന്നെ
പിന്നെ വാഴൊക്കെ അടിപൊളി പടാ വാഴ കണ്ടിട്ട് ഞാൻ കരഞ്ഞു.
അതില് കാരയാൻ മാത്രം ഇപ്പെന്താ എല്ലാരും പറയണ്ട്.
അത് ഞമ്മളെ മക്കളെ കുറിച്ച് പറയണ സീനിലൊക്കെ ഇനീപ്പെന്താ അറിയില്ല ഇന്റെ ഉള്ളന്നണ്ട് പെട്ടെന്ന് എന്തൊക്കെയൊ പൊട്ടി വീണമാതിരി.
ഏ വാഴ വണ്ണ് രസല്ല്യല്ലോ ഞാ ൻ വാഴ വണ്ണ് കണ്ട് ആകെ ചടച്ച്.
ഓ വാഴ വണ്ണ് പോരാ തോന്നണ്ട് ഞാൻ വണ്ണ് കണ്ട്ട്ടൂല്ല്യ. എല്ലാരും പറയണത് ടു അടിപൊളി ടു അടിപൊളിയ. വണ്ണാണെ ഞാൻ കണ്ട്ട്ടൂല്ല്യ
അതുകൊണ്ട് പിന്നെ എങ്ങനെണ്ട് പറയാനാ ഏ ടു പിന്നെ എല്ലാരും കണ്ടിന്ന് തീയേറ്റർല് പോയിട്ടൊക്കെയായിട്ട്
ഏ ഞാൻ പിന്നെക്കീ ഫോണില് പടം വെക്കാനൊന്നും അറിയില്ലേ, പിന്നെ ടി വി ചെക്കന്മാര് ഇപ്പോ പന്തുകളളിയ അത് ഇത് പറ
ആ വേൾഡ് കപ്പൊക്കല്ലേ ഇപ്പൊ കു
ആ ആ ഇങ്ങള് ഇജ്ജെതാ ടീമ് ഇന്റെ ചെക്കനാണങ്കി ഇവിടെ അർജന്റീന പറഞ്ഞ് നടക്ക
ഞാനു അർജന്റീനാണ്.
ഉം ഇതിപ്പോ എങ്ങനെയാണ് പന്ത് കളി പറഞ്ഞഴിഞ്ഞാൽ എന്ത് സംഭവൊ
അത് ശെരി പന്ത് കളിച്ചാൻ ഇങ്ങള് കളിക്കലേ ആ അല്ല ഇങ്ങള് കാണില്യപ്പോ
ഇല്ലേയ് ഞമ്മക്ക് ഇതിനെ കുറച്ച് വെല്യ പിടുത്തല്ല്യ.
ആ അല്ല മക്കളിര്ന്ന് കാണുമ്പോ ഒപ്പര്ന്ന് കാണൊന്നൂല്യ
മക്കള് ക്ലബ്ബ്ക്കൊക്കെ പോവെയ്യ ഓര് ഇബടെ കളി വെക്കൊന്നു ട്ട് ഓര് ഇബടെ കാണൂല ഓര് ക്ലബ്ബ് പോവും നമ്മക്കാണെങ്കി ഇത് മാറ്റാനു അറിയൂല. വല്ല്യ ടി വി ആണെ അതും മറ്റേ ടച്ച് വർക്ക് എന്തൊക്കെണ്ട് തോന്നണു.
ആ
ക്ക ഞെക്കിയ വേറെന്തെലൊക്കെ വരും.
അത്ശെരി
ഉം
ഇവിടിം കാണാം ഓരോ ക്ലബ്‌ കളി കാണാ പാ ർട്ടികാരെ വക ഒന്ന് അങ്ങനൊക്കല്ലെപ്പോ
ഉം ഇന്നിപ്പോ ചെക്കന്മാര് ഇന്നലെ പോയത് ഇന്നലെ രാത്രി ഇന്നാപ്പോ വരനിന്ന് രാ വിലൊരു പത്ത് മണിഒക്കെ ആവുമ്പൊളെ ചെക്കന്മാര് വരണെ
ആ ഇന്ന് രാവിലെ അർജെന്റ മാച്ചിണ്ടേനി ഏഴരക്കെറ്റ
ആ അപ്പൊ ഏഴരക്കണ്ട് ണീച്ച് പോയാ പോരെ ഇവര്ക്ക്. പി ഇമ്മാ ഞാൻ ക്ലബ്ബ് പോവാണേ ഇനി ഇന്നേന്ന് നോക്കണ്ടാറയും
അയ്ശെരി ഓരാ ഒരവ്ടതന്നെ എന്താണ് കിടന്നിട്ടുണ്ടാവൂലേ ഒറങ്ങീട്ടുണ്ടാവൊ മക്കളൊക്കെ ഈ നേരതന്നെ
ഉം
ഓര പ്രായതല്ലെ രസാണ് സംഭവം ഞാനൊക്കെ ഫുട്ബോളിന്റെ പ്രാന്തത്തിയെന്നാങ്ങനെ ന്നട്ട് ഒരു വർഷം മുന്നേ എനിക്ക് തോന്നിതൊന്നും ശരിയല്ല ഇതൊക്കെ മാറ്റി നന്നാവണം തോന്നിയ ങ്ങനെ കൊറെക്കങ്ങന്പ്പോ നിർത്തിയതാണ്. ന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്ട്ടോ ന്നാലും പണ്ടത്തെ ആ പ്രാന്ത്‌ എന്നോടൊക്കെല്ലാരും ഇജാണ ചോയിച്ചീന്ന്. ആണുങ്ങളമേര്തന്നെ ഞാ
ആ ഇക്കാക്കമാരൊക്കെ വന്നോ?
ഒരു കാക്കബടേണ് ഒരു കാക്ക എറണാകൊളത്താ ഓൻ അവ്ടെ വർക്കെയ്യ.
ആ കൊച്ചീലേ?
അതെ. ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !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
ആ ഹലോ ! ! ! ! ! ! ! ! ! !
ഏഹ്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
എന്ത്?
! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ഹലോ